ആ ഹലോ കേക്കാവോ ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആഹ് കേക്കാലോ
ആഹ്
ആ എന്നാ ഉണ്ട് വിശേഷമൊക്കെ
നല്ല വിശേഷം സുഗായിട്ട് പോന്നു അവിടെ എങ്ങനെയുണ്ട്
രിക്കുന്നു രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ
ആഹ കാപ്പൂടിയാ കഴിഞ്ഞോ പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നോ ആഹ റെഡി ആയി റെഡി ആയി മഴ ആഹ് എങ്ങനെ ഉണ്ടായിര്ന്ന ഇന്നലത്തെ മഴക്ക് പ്രശം വല്ലാം ഉണ്ടായിരുന്നോ
ഓ വലിയ പ്രശ്നംന്നുല്ലായിരുന്നു ഇപ്പം വലിയൊരു മഴ വരുന്നില്ല ഇപ്പം ചെറിയൊരു ചാറ്റല് മഴയൊക്കെ ഒള്ളൂ ആദ്യത്തെക്കെ ആരുന്നങ്കിലോ നല്ല ഇടി ട മിന്നലും ഒക്കെ കൂടിയ മഴയായിരുന്നു ഇപ്പൊ അത്ച്ചിരി മാറി നല്ലൊരു ആ ഇപ്പ ആ ദൃശ ചൂടിന്റെ ഇചിരി ശമനം ആയിട്ടുണ്ട് അന്തീക്ഷ തണുപ്പായി
അതെയോ ആ അത ഏതായാലും നന്നായി മഴ മാ ഇവിടെ തണുപ്പായില്ല ഇവിടെ ഇന്നലെ വൈകിട്ട് നല്ലൊരു മഴയ ഉണ്ടായിരുന്നു ഇടിയും കാറ്റും ഒക്കെ അന്നേരം മഴയത്ത് ഇവിടെ വേറെ മരങ്ങളൾോടിയയൊക്കെ ചെയ്ത കറണ്ട്ക്കെ പോവുകെ ചെയ്താനെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സോൾവയത് ഇപ്പൊ ചെറിയൊരു വെയിലുണ്ട് മഴക്കാറുംണ്ട് ഉ
അ ഉച്ച കഴിയുമ്പഴല്ലേ ഈ മഴ വരുന്നേ മഴ സമയത്ത് ഇടിയും ഇിന്നലും ഈ കാ ക്കെ വരുന്നത് ഇച്ചിരി അപകടം തന്നെയാണ് സണദാനം
അതെ മഴ പയ മഴയെക്കാട്ടിം അപകടമാണ് ഇടിയും കാറ്റും
അയ്യോ സത്യം ഉ നമുക്ക് എവിടെയെലേക്ക ഒന്ന് വിശ്വസിച്ച് പോകാൻ പറ്റില്ല ഇപ്പം കണ്ടില്ലേ മീന്നൽ കേട്ട് എത്രയോ ആൾക്കാര് മരിക്കുന്നു
ആഹ
ആ വെക്കേഷൻ ടൂറൊക്കെ ഇപ്പോ
വെക്കേഷൻ ടൂറ് പോയി ടൂറ് പോയില്ല പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നെ ട ഒക്കെ സ്റ്റാർട്ട് ചെയ്തെരുന്നു ടെന്ണ്ടിൽ ആയോട് ഇപ്പൊ പിന്നെ ടൂറൊന്നും പോവാൻ പറ്റില്ല
അയച്ചോ അതൊരു വലിയ നഷ്ടയപ്പോലെ എല്ലാവരും ടൂറും വെക്കേഷൻ നോക്കിയിരിക്ക ല കുട്ടികളൊക്കെ
ആഹ പക്ഷെ അതുകൊണ്ട് പറ്റില്ല പോവാൻ
ആ ഞങ്ങളിവിടെ പിള്ളോരെ കൊണ്ടൊക്കെ ആ് പിന്നെ പിന്നെ പത്താം ക്ലാസ്ന്ന് പറയുമ്പോ കുറചൂടെ നമ്മള് സീരിയസ് കൊടുക്കണമല്ലോ നല്ല റിസൾട്ടും നല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു എക്സാം അല്ലേ എസ് എൽ സിന്ന് പറയണത് അതുകൊണ്ട് അതിന് കൊറച്ച് ഇമ്പോർട്ടൻസ് കൊടു തന്നെ പഠിക്കണം
ആഹ അതെതെ ആഹ തുടങ്ങി തുടങ്ങി ഇവിടെ ഏപ്രർ പതിമൂന്നിനന് തുടങ്ങിയ ക്ലാസ്
ഇപ്പൊ അപ്പൊ എങ്ങനെ സ്കൂൾ ബസിനൊക്കെയാണോ പോുന്നത് അടുത്താണോ
അല്ല ഇപ്പൊ സ്കൂൾ ബസ്സ് സ്റ്റാർട്ട് ചെയ്തില്ല ജൂൺ ഒന്നിനേ സ്കൂൾ ബസ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അത് വരെ പ്രൈവറ്റ് ബസ് ഉണ്ടറോ സ്കൂളിനടുത്ത് ത്തോള അതിനന് പോയാ മതി
ഓ ഓ ശരി ഇപ്പോഴത്തെ പിള്ളോരോട് ഇങ്ങനെ ബസിന് കയറി പോകാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ നടന്നു പോവാാൻ പറഞ്ഞാലോ പിള്ളേർക്ക് മടിയാ സ്കൂൾ ബസിനന് കയറിപ്പോയി സ്കൂളിൽ ഇറങ്ങുന്നതല്ലേ പിള്ളോര് ശീലിച്ചിരിക്കുന്നത്
ആഹ് ഇവിടെ അവടെ കൊഴപ്പല്ല അവര് ബസ് പ്രൈവറ്റ് ബസ്സിന് സ്കൂൾ ഉള്ളപ്പോഴും ഇടക്ക് പോകൻ വരകയൊക്കെ ചെയ്യുന്നാ അതുകൊണ്ട് അത് പ്രശ്നമല്ല ആഹ
ഞാ ഇവിടെ പിള്ളേോ ഇച്ചി നടന്ന പോ നമ്മളിപ്പോ എവിടെേലുംും പോകുമ്പോൾാണെങ്കിലും നമുക്ക്ിന്ന് വണ്ടി എടുക്കണ്ട നമുക്ക് നടന്നന്ന് പോകാം എന്ന് പറയുമ്പോഴത്തേും ഓ ഇന്ന് നടക്കാൻ പറ്റില്ലമ്മ നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം എന്നാ പിള്ളോര് പറയുന്നേ ഈ വണ്ടിയെ പോയി ശീലിച്ച
പ്രവേശം എല്ലാം ഉള്ള പ്രശ്നമാ
അതെ പണ്ടൊക്കെ എത്രയോ ദൂംന്നാ നമ്മളൊന്ന് മാർക്കറ്റിൽ പോകുന്നു കടയി പോകുന്നുെ നമ്മള് കേട്ടിട്ടില്ലേ അച്ഛനും അമ്മ മരൊക്കെ പണ്ട് പോണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധനംേടിക്കാൻ പോകണെങ്കിലൊക്കെ മണിക്കൂറുകളോളം നടന്ന് പോയി സാധനം മേടി തിരിച്ച ഈ കയ്യിൽ വെയിറ്റും തൂക്കിക്കൊണ്ട് തിരിച്ചു നടന്നു കയറുന്നത്
പിന്നെ
ഇന്നത്തെ കുട്ടികളോട് അങ്ങനെയൊക്കെ പറഞ്ഞാൻ ആരെങ്കിലും വന്ന് ചെയ്യുവോോ സാധനം ഇപ്പം മണ്ടി കൊ ആണെങ്കിൽ പോലും തൊട്ടടു കടൽ പോയി സാനം മടിച്ചു വരാ പിള്ളേർക്ക് മിയോ അമ്മ പോവും അമ്മയോ എന്നന്ന് വെച്ചൽ ഫോണിൽ നോക്കിക്കൊണ്ട് വീട്ടിൽ അത്ര നേരോട് പിള്ളേർക്ക് ഇരിക്കും ാവല്ലോ
അതെ അതെ അത് തന്നെയന്നെ നമ്മള് പണ്ട് കാലത്ത് നടന്നു പോയി പഠിച്ചെന്ന് നമ്മള് ഇത്ര കിലോമീറ്റർ നടന്നന്നാ പറയാെങ്കിൽ അവര് നങ്ങളെ കളിയകോ
അതെ നമ്മളോട് പറയും ഇതെങ്ങനെ ആ അവർക്ക് ചിന്തിക്കാ പറ്റുന്നില്ല ഇത്രം ദൂരം നടന്നൊക്കെ സ്കൂളിൽ പോവാൻ പറ്റുമോ എപ്പം നമ്മള് സ്കൂളിൽ ചെല്ലും ആ മാടി ല്ലേ നമുക്ക് നടക്കാൻ പറ്റുവോ എന്നൊക്കെയാണ് ഇപ്പൊ ഇവരുടെ പിള്ളേരുടെ സംശയം
ആഹ അതുപോലെ തന്ന എന്ത ങ്ങന ഈ പുസ്തകം പിടിച്ചൊണ്ട് പോകൻ മേ
ആ അത് പണ്ട് ഭാഗ്യ അതെ അല്ലെങ്കിൽ ഒരു ട്രിങ്ക് പെട്ടി ഉണ്ടല്ലോ സ്കൂളിലൊക്കെ കൊണ്ടപോകണ പെട്ടി അലൂമിനിയത്തിന്റെ പെട്ടിയൊക്കെ കൊണ്ടല്ലോ അതിനകത്ത നമ്മള് പുസ്തകൾ വെ ചൊട് പോകുന്നേ അത് എത്ര വർഷം ഉപയോഗിച്ചാലും ആ പെ പും പൊട്ടി കേ പോക പോലുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഓരോ കൊല്ലം ബാഗ്ആ അല്ലെ ഒരു കൊല്ലം ഈ കൊല്ലം ഉപയോഗിച്ച ഭാഗം അടുത്ത കൊല്ലം കുട്ടികളൾ ഉപയോഗിക്കുകയല്ല
ഉപയോഗിക്കത്തില്ല ഇപ്പൊ എല്ലാം അതാത് അ പഴ അഞ്ച് ദിവസ ആയി കഴിഞ്ഞൽ എന്തേലുംറ്റി പോയാ പിന്നെ അത് കൊണ്ടുപോകത്തില്ല
ആഹ അതെ അതെ തൈ പിടിച്ചോണ്ട് പോകാനോ അല്ലെങ്കിൽ ആഹ് ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂൾ പർച്ചൾ കടയിൽ പോയപ്പോ എ എന്തെല്ലാം ഐറ്റങ്ങളൾ ആയിരിക്കണിയ കുട്ടികളെ ആകഷ ഭക്ഷിക്കാൻ വേണ്ടിായിട്ട് വുന്ന വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിലും പല ഷേിലും പല രൂപത്തിലും മറ്റേ റോബോട്ടിന്റെ ഷേ്പപ്പ് പിള്ള വാണ് ബോട്ടിലൊക്കെആ അപ്പ കുട്ടികൾക്ക് അത് എടുക്കാനും വരൂല്ലോ അവർക്ക് വേണന്നരു വാശി പിടിക്കും എന്നച്ച എന്റെ കൂട്ടുകാർക്ക് അതുണ്ട് എനിക്കതില്ല എനിക്കത് വാങ്ങിച്ചച്ച് തരാമോ എന്നും ചോദിച്ചാൽ അതോ വാങ്ങിപ്പിക്കുവ പിള്ളാരരെ പിള്ളേർ നമ്മളെ കൊണ്ടേ
അതെ അതെ പപ്പ മാലസര അല്ലേ ഏറ്റവും കൂടുതൽ എ ഏറ്റവും വലിയ എമൗണ്ടില് എന്റെ കയ്യിൽ ഇരിക്കണം എന്റെ കയിൽ ഇരിക്കണം ണം എന്ന മത്സര അല്ലേ അത് പണ ഉണ്ടോ പണ അല്ല അതൊന്നും അല്ലല്ലേ അവര് നോക്കുന്നേ എല്ലാരേക്കാട്ടിലും ഏറ്റവും നല്ല സാധനം എന്റെ കയിൽ ഇരിക്കും ണന്ന് വാശി
എന്റെല ആ അത് നേരും അതും പല രൂപത്തി ത്തിന് പിള്ളേരെ ആകർഷാനും ഓരോന്ന ഉണ്ടാക്കി വെച്ചെക്കും അ അത്മ്മള പിള്ളേ എങ്ങനെയാണേിലും അത്ണും ഒ അത് മേടിക്കുകയും ചെയ്യുന്നു ഉ ആ ആ് സ്കൂളിൽ ടെസ്റ്റ് ഒക്കെ കിട്ടില്ലോ അല്ലെ ക്ലാ തൊടങ്ങീലോ ഇവർക്കൊക്കെ ടെസ്റ്റ് ആ ഇവർക്കിനി ടെസ് മെയ് അടുത്തയാഴ്ചയ പോവണ്ടത് വന്നില്ലായിരുന്നു അടുത്തയാഴ്ച പോയി മേടിക്കണം ഇനിപ്പോ ഒരാഴ്ചയും കൂടി അല്ലേ ഒള്ളൂ സ്കൂള് തൊറക്കാന്
എല്ലാം അറേഞ്ച് ചെയ്തോ
ആമ്മ എല്ലാം ഇപ്പം അത്യാവശ്യം സാനങ്ങളൊക്കെ ഞങ്ങ മേടിച്ചു ഇനി ബാഗ് ക്കെ ഇന്ന് മേടിച്ചാ മതി അത്യാവശ്യം അറേഞ്ച് ബാഗ് ഒക്കെ കുട്ടികള് പറയണത് ബാഗ് മേടിക്കണോല്ലോ ഡോറാബൂജ്ജിടെ ബാഗ് അല്ലെങ്കില് ജകി ചാന ബഹ ഹാലിസ് സ്പൈറ്റർമാന്റെ ഭഗ നിൊക്ക പറയുന്നേ അതും മതി
അതെ അതൊക്കെ പണ്ടത്തെ ഇന്നത്തെ നമ്മള് ന നല്ല ഭാഗ്യ എമൗണ്ടിന് മേടിച്ചാല ഇപ്പോള ഒരു വർഷം അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ
വാങ്ങിക്കണം അത് നേരുവാണ് ബൈന്റെയൊക്കെ വിലയോ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ട വരിക്കും അ ഗാ ഓരോ സാനങ്ങളിലും മേ ആഹ് ആ എല്ലാത്തിനും വെല കൂ ട്ടി നമുക്ക് ഒരു സാധാരണക്കാാര്ക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറം ആവവാ ഇപ്പൊക്ക നമ്മുടെ ഒരു വീട് വീട്ടിലെ ചെലവ് തന്നെ വെച്ച്ു നോക്കി ഒരു ഗ്യാസും ന ഗ്യാസിൽ തന്നെ നമ്മൾ ഉണ്ടകാം ഒരു മാസം ഒരു കുറ്റി അപ്പൊ ആ ഒതിന് ഇപ്പൊ ഗ്യാസിന്റെ പണ്ടത്തെ മത്തെ വിലയാണോ ഇപ്പോ ഗ്യാസിന്റെ വില
ഓ അല്ല ആയിരത്തി ഒരു
താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്ത ആഹ് ത അ അപ്പറായി ഗ്യാസിന്റെ വിലയൊക്കെ ഇനി പഴയ പോലെ തന്നെ നമ്മൾ അടുപ്പിത്തി കത്തിച്ച് ആ ഒരു രീതിയിലേക്ക് പഴയ തലമുറ ചെയ്തുപോലെ ഒരു ഇൊക്കെ നമ്മൾ ചെയ്യണം അല്ലെങ്കില് നമക്ക് സാമ്പത്തിക ഓരോന്നിനുംഓോ ദിവസം ചെിലവ് കൂടിക്കൊണ്ടിരിക്കുമ്പോളേ
അതെ അതെ ആ ഓ പണ്ടത്തെ കാല വാര്ണന്നെ സുഖം ഗ്യാസ് ആ ഞങ്ങള് ഇവിടെ ഗ്യാസിലാ ഉപയോഗി ന്നേ എനിക്ക് ഒരു മാസം ഒന്നര മാസത്തി കൂടുതല് നിക്കത്തില്ല
ആ ഇവിടെ എനിക്കു അതെ ആ ഒരു മാസം കഷ്ടി ഒന്നര മാസം അട്ത്ത് വരത്തില്ല അയിന് മുമ്പ് തീരും
ചെല സിലിണ്ടർ കിട്ടിയാലുണ്ടല്ലോ ഒന്നര മാസം കിട്ടുവേ ഈ പഴയ സിലിണ്ടറുകളൊക്കെ വരാങ്കി നമുക്ക് നീണ്ട് നി ഒന്നൊന്നര മാസം നിക്കും പുതിയ സിലിണ്ടർ കുറ്റികൾ വരുന്നത് നമുക്ക് നിക്ക ല്ലാ ഒരു മാസം തികയുന്നതിന് മുമ്പേ അത് തീരും ആ എന്താ അങ്ങനെ വരുന്നേന്ന്
എല്ലാ അതിനകത്തും കാണും ഇതുപോലെ കളിപ്പീരും വായേ നിങ്ങളു വെല്ല കാണും പിന്നെ നമുക്കിത് ഗ്യാസ് ഇല്ലാതെ നമുക്ക് പറ്റത്തുല്ല നമ്മളപ്പോ അവിടോരു പ്ര നമുക്ക് ഗ്യാസ് സ് ഇല്ലാത്തൊര് ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് നമ്മളവിടെ എത്ര ക്യാ ക്യാഷ് കൂടിയാന്ന് പറഞ്ഞാലും നമ്മളാ ക്യാ അക്ഷ കൊടുത്ത് നമ്മള് ഗ്യാസ് വാങ്ങും അതാണ് നമ്മുടെ ഇ ഇപ്പോഴത്തെ അവസ്ഥാ
ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു വീഡിയോയിൽ ഇതുപോലെ കൊടുത്തേക്കുന്ന ഗ്യാസ് സിലിണ്ടർ തീർന്നിട്ട് ബ്ലാക്കിൽ പോയി എട്ക്ക്ന്നത്. നാ നാലായിരം രൂപ പറഞ്ഞു നാലായിരം കൊട്ത്ത് സിലിണ്ടർ കുറ്റി എട്ത്തൊണ്ട് പോവാ
അതെന്നെ എട്ക്കാതിരിക്കാൻ പറ്റത്തില്ല ഉം എന്ന് വെച്ചാ നമുക്ക് അത്യാ പക്ഷേ ഗ്യാസ് വേണം ഇപ്പത്തെ പുതിയ വീട്കൾ നോക്ക് അട്പ്പില്ലാത്ത വീട്കളാ ഇപ്പോഴത്തെ പുതിയ വീടുകളെല്ലാം വെരുന്നേ
എല്ലാത്തിനും അടുപ്പില്ലതാ
ആഹ് അടുപ്പില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഗ്യാസ് ഇല്ലാതെ നമുക്ക് പൊറത്ത് അടുപ്പ് കൂട്ടി വെക്കാനും കല്ലും കൂട്ടി പുറത്തെല്ലാം ഇതുപോലെ കോൺക്രീറ്റെയ്ത് അല്ലെങ്കി തറയോട് പതിച്ച മിറ്റവായിരിക്കും ചുറ്റും
ആ
അപ്പൊ അവിടെ ഒരു അടുപ്പ് ഉം ന്ന് വെച്ചാ വേറകുല്ല ഒര് അട് അടുപ്പ് കൂട്ടാനുള്ള സ്ഥലം പോലും ഇല്ല അപ്പൊ ഗ്യാസെതന്നെ നമ്മള് എത്ര ഇപ്പൊ പതിനായിരം ആയന്ന് പറഞ്ഞാലും നമ്മള് ഗ്യാസ് കുറ്റി നമ്മള് മേടിച്ച് ഉപയോഗിച്ച് രിക്കും പക്ഷേ ആ അതിന് പോ അതിനൊരു സൗരോർജ്ജമായിട്ട് ഉപയോഗിച്ച് എന്തേലിലുംക്ക് സർക്കാർ അതിനൊരു പോംവഴി പോലെയേ സൗരോർജ്ജം ഉപയോഗിച്ച് പാചകം ചെയ്യാൻരു സ ഒരു സപ്പോർട്ട് ഗവൺമെൻ്റെ ഭാഗത്തുണ്ടെങ്കി നമ്മൾ അതിനെ അങ് ഫോളോ ചെയ്യുവല്ലേ ഈ ഗ്യാസ് തന്നെ നോക്കാതെയ്
ആ അതൊരു കാര്യം ചെയ്യാൻ മേലാര്ന്നോ ബയോഗ്യാസിന്റെ ഒന്ന് നോക്കാൻ മേലാര്ന്നോ എവി നനം ബയോ ഗ്യാസ് പ്ലാന്റ്േ വെച്ചിട്ട് അതാകുമ്പോ നമ്മുടെ വീട്ടില് എല്ലാത്തിനെയ അത്
പക്ഷെ അതും നല്ലൊരു ഐഡിയ ആണേ ആ ശരിയാ ബയോഗ്യാസ ഉണ്ടെങ്കില് പക്ഷെ അപ്പോ ഈ ചാണകം വേണ നമ്മള് പശുവിന അതിനൊ
അതൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഇപ്പോഴത്തെ ബയോഗ്യാസ് എന്ന് പറഞ്ഞാ നമ്മുടെ പറമ്പിലെ ചപ്പ് ചവറ് കാടുകളെല്ലാം ഇല്ലേ പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റുകള് മീൻ പെട്ടുന്ന വേസ്റ്റുകള് അങ്ങനെയുള്ള ഫുഡ് വേസ്റ്റുകള് അങ്ങനെയുള്ളതെല്ലാം ഒഴിച്ചാ മതി അപ്പൊ അതൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞല് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഇന്നെടുക്കാൻ പറ്റും നമുക്ക് അ അത്യാവശ്യം വീട്ടിലോ ഒരു നാല് പേരുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കാൻ പറ്റും
അത്യാവശ്യം ശരിയായി ഗ്യാസിന്റെ വില കൂടുന്നു നമുക്ക്തൊരു അതൊരു പോം വഴിയാണ് ബയോഗ്യാസിലേക്ക് മാറുന്നത്
പിന്നെ അതിന്റെ കൂട്ട അതാുമ്പോ നമുക്ക് കറണ്ട്റ് ചാർജും അങ്ങനെ ഒന്നും കൂടത്തില്ല പിന്നെ ഗ്യാസിന്റെ ചാർജും ആകത്തില്ല ഇന്ന് നമ്മുടെ വേസ്റ്റ് എല്ലാം പറമ്പില ശുദ്ധമായിട്ട് പോവുകയും ചെയ്യും നമുക്ക് വീട്ടില്
ആ അത് ചെയാൻ പറ്റും ഉം സത്യവാ ഉ എന്നാ ശെരിയന്ന് ഇടക്ക്ന്ന ഇനിന്ന് അന്വേഷിച്ചിട്ട് ആധരനെ കുുറിച്ച ഒന്ന് അന്വേഷിച്ച് നോക്കാം ഇ നമുക്ക് ഉ ശ
അത് ചെയ്ത് നോക്കാന പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മതി അവര് ചെയ്തു തരും
ഓക്കെ ഓക്കെ നമുക്ക് അതിനെ കുുറിച്ച്ൊ അന്വേഷിച്ച് നോക്കണംെ ശരിയെന്നാ
ആ ശരി ഓക്കെ ബൈ